ഹ
ആഹ് എന്താ പിന്നെ വർത്താനൊക്കെ?
നല്ല സുഖം അങ്ങനെ പോണ്.
ചോറൊക്കെ തിന്നോ?
ഓഹ് തിന്നു.
ആഹ്-
ഇന്ന് നേരം വൈകി ന്നെല കല്യാണേനു ഇവിടെ ഏട്ടന്റെ മോന്റെ ഉം മോള കുട്ടിന്റതേയ്.
ആഹ് ആഹ്-
അപ്പൊന്ന് കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിനു അപ്പൊത് തിര്മ്പി ഇന്നാണെങ്കി ഒരു മയ. ഇന്നലെ ആണെങ്കി നല്ല വൈലോയിനല്ലോ.
ആഹ് ഇന്നലെ നല്ല വെയിലേനി ഇന്ന് ഇപ്പൊ മഴേണ് ഓരോ ദിവസം മാറി മാറി കളിക്ക
ആഹ് ഇന്നലെ വെയിലായിട്ട് ചിക്കാനൊന്നും കഴിഞ്ഞില്ല ഞങ്ങള് ഇവടെ ഇല്ലേനിയല്ലോ
ആഹ് ആഹ് ഓഹ്
ഓഡിറ്റോറിയത്ത് വെച്ചേനി കല്യാണം
ആഹ് അഹ്ശരി വല്യ പരിപാടി ഏനിയേക്കുല്ലേ?
ഓഹ് വല്യതേനി ഓല് വിദേശത്തൂന്ന് വന്നോലാണേ ഓല് ഇവടെല്ലേനി
ആഹ്
ഓല് രണ്ട് രണ്ട് മൂന്നീസായി ഓല് വന്നിട്ട്
ആഹ് ആഹ് ആഹ്
അപ്പൊ വല്ല്യ കല്യാണേനി അവിടുന്ന് വിദേശത്ത്ന്ന് ഓലെ കല്യാണൊക്കെ അവിടുന്ന് കഴിഞ്ഞിണ് വലുതാക്കിട്ട് പിന്നെ ഇവിടുന്ന് നാട്ടില് എത്തിയാരെ എവിടെല്ലോൽക്ക് ഒര് കല്യാണം
ആഹ് ആഹ്
അങ്ങനെ ഇണ്ടാക്കിയ
പെണ്ണ്ന്റെ കല്യാണേനി?
ആഹ് പെണ്ണിന്റെ ഏട്ടന്റെ മോളെ കല്യാണേനി
ആഹ് അഹ്ശരി ജോലിയുള്ള പെണ്ണാ?
ഓഹ് ജോലിയിണ്ട് ഓൽക്ക് അവിടെ എന്തോ? ഉം ഗവൺമെന്റാണ് ഗൾഫില് ഗവൺമെന്റിന്റെ
ആഹ്
എന്തോ ജോലിയാണ്
ആഹ് അഹ് ശരി ഇനിയിപ്പെ ലീവ് ഇല്ലേക്കൂല്ലേ?
ഇല്ല ഓല് ഈ മാസം ഇരുപത്തിനാലാം തീയതി പോവും
ആഹ് അയിനാത്രം ദിവസം ഇല്ലിയല്ലോ ഇഞ്ഞ് ലേ?
ഉം ഇല്ല ഓല് വല്ലാ നിക്കലില്ല ഓര് സ്ഥിരം ഗൾഫാ അവിടെ നിക്കല് വിദേശത്ത് അവിടെയാണ് ആഹ് വിദേശത്ത് അവിടെയാണ് നിക്കല്
ആഹ് ഇപ്പ അതിനായിട്ട് ഇങ്ങട്ട് വന്നാലേ ഇവടെ? നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഭക്ഷണം കൊടുക്കാ വിയാരിച്ച് അങ്ങനെ വന്ന് പോവാലേ?
അങ്ങനെ വന്ന് പോവാ
ആഹ് ആഹ്
വല്യ പരിപാടിയെക്കേനി കുട്ടിയോള് ഇവടെണ്ട് ഇന്നിപ്പോ അങ്ങട്ട് പോവലാണ് ചെക്കന്റെ വീട്ട്ക്ക് അപ്പൊ കൊറച്ച് ദൂരായോണ്ട് ഞങ്ങളാരും പോയിട്ടില്ല
ആഹ് അത് ശരിയാലെ ആ സൽക്കാരം കഴിഞ്ഞില്ല അങ്ങട്ട്ള്ള സൽക്കാരൊന്നും
ഇല്ല അങ്ങട്ട് ഇന്നാണ് അപ്പൊ ഞങ്ങള് പോയിട്ടില്ല കൊറച്ച് ലോങ്ങായോ ണ്ട് ആഹ് രണ്ട് ബസ്സ് ആൾക്കാരൊക്കെ പോയിണ്ന്ന് പക്ഷെ ഞങ്ങള് പോയിട്ടില്ല കുട്ട്യോള് ഇങ്ങനെ ഇള്ളോണ്ടേ
ഉച്ചകത്തേക്ക്‌ എയ്ക്കൂല്ലേ?
ആഹ് ഉച്ചേക്ക് അവിടുന്ന് മടങ്ങ്ണ്ട് പറഞ്ഞു വിളിച്ചീനി
ഏഹ് മടങ്ങാനായോ ഇപ്പൊ?
ആഹ് രാവിലെ പോയിണ് ഇവട്ന്ന് നേരത്തെ എട്ടര എട്ട് മണിയൊക്കെ ആവുമ്പോ പോയിണ് ആഹ് അപ്പൊ പോയിണ്
ഇഞ്ഞ് അവിടെള്ള ആൾക്കാര് ഇങ്ങട്ട് വരൂലേ?
ഇല്ല അഹ് ഇന്നലെ വന്ന്
ആഹ് ഇബടെ ഇള്ളോല് ഇന്ന് പിന്നെ അങ്ങട്ട് പോവലേനിയില്ലേ?
ആഹ് അങ്ങോട്ട് പോയി ഇന്നലെ അവിടുന്ന് എല്ലാ എല്ലാരും ചെക്കന്റൊപ്പം വന്ന്ക്കാണ്ട് ഓളേം കൊണ്ട് പോയി
ആഹ്
ഇന്നലെ ഇവട്ന്ന് ആരും പോയിട്ടില്ലേനു അപ്പം ഇന്നാ പോയത്
ആഹ് ആഹ് ഇപ്പോക്കെ അങ്ങനെണ് രണ്ടു ദിവസത്തൊക്കെ പരിപാടിയാണല്ലൊപ്പോം
ഏഹ് തലേന്നേണ്ട് എന്തൊക്കെയോ മൈലാഞ്ചി
രണ്ടുസല്ല രണ്ടുസം അല്ല ശെരിക്ക് ടൗണിലെ ഭാഗത്തേക്കൊക്കെ ഒരാഴ്ച്ചത്തെ കല്യാണ
കല്യാണാണ് ആഹ്
ആഹ് മഞ്ഞൾ കല്യാണും പിന്നെ ബ്രൈഡ് ടു ബി പിന്നെ അരിക്കുത്ത് ആഹ് അരിക്കുത്ത്
ആഹ്, മൈലാഞ്ചില്ലൃണം
ആഹ്, പിന്നെ താ അറ അറബിക് നൈറ്റ്.
ആഹ്, അതൊക്കെണ്ട് ഓരോ ദിവസം ഓരോ സ്റ്റാറ്റസ് ഇങ്ങനെ വെക്കാ ഫോണിൽ.
അതെ. ആഹ്, അയിനൻസര്ച്ച് ഡ്രസ്സും വേണേം.
ആഹ്, ഡ്രസ് കോഡൈനിവടെ.
ആഹ്, അറബിക് നൈറ്റിന് പിന്നെ പർതട്ടാ മതി.
ആഹ് അത് പറ
മൈലാഞ്ചി കല്യാത്തിന് പിന്നെ മഞ്ഞ. അങ്ങനെ ഓരോന്ന്, ഓരോന്ന്, ആണുങ്ങളേടാണ് ഒന്നും ണ്ടാവാത്ത് ആണുങ്ങളോടൊരു ഗ്രൂമ് റ്റു ബി മാത്രണ്ടാവും.
ആഹാ അഹ് മാത്രേണ്ടാവെള്ളൂ. പെൺകുട്ട്യാൾതെല്ലെങ്കിലൊര് രെസാണല്ലോ. കെട്ടിക്ക്ണതൊക്കെ
ഇപ്പൊ ചെലെയ്ലൊക്കെ ആരിക്കുത്ത് കല്യാണത്തിലും, കാണുന്നുണ്ട് ആണുങ്ങളട്ടോ. ആണ്ങ്ങളിം കൂട്ട്ണ്ട് പ്പോ ഉം. ഓൽക്കൊര് പരിപാടി ഇല്ലാന്നർഞ്ഞിട്ട് ഓലിം കൂട്ട്ണ്ട് പ്പോ.
ആഹ് കൂട്ട്ണ്ട്.
ആഹ് വെ ഒര് രെസാണൊക്കെ, അയ്നീ മറ്റേ, പഴെകാല വീട് വേണേ.
ആഹ് അത് വാണം
അതെ, ഇവിടെ ഞങ്ങ്ക്ക് അട്ത്ത് പഴെകാല വീട്ണ്ട് അവടെ ഏതൊ എടകെടക്ക് അരിക്കുത്ത് കല്യാണം നട്ക്കല്ണ്ട്. നല്ല രെസാ കാണാന്. ആഹ് വീട് ന്നിട്ട് ന്നെട്ട് അയിനായിട്ട് ഓല് ക്ലീൻ ചെയ്തിടലാ, അയ്ച്ചേല്, ആയ്ച്ചേല് അവടെ വെരല്ണ്ട് ഓഹ്, ഒരു റേഡിയോ ഒക്കെ കൊണ്ടാ വെര്യ ആഹ് റേഡിയോ ണ്ടാവും മറ്റ് മറ്റേ മൊറം മൊറൊക്കെ പിന്നോല് കൊണ്ടോരും. മൊറോ അരിയൊക്കെ ഓല് കൊണ്ടോരും.
ആഹ് കൊണ്ടോരും.
നല്ല രെസാണ് കൊറെണ്ണം സാരി ഉട്ത്ത്ട്ട് പേരും. പിന്നെ ചെലേര് വാടക എട്ക്കും ഇട്ക്കോല്ലോ, അയിന്റെ ആഹ് മറ്റേ ഒര് മിടി എന്തേര് സാധനണ്ടല്ലോ തുണി പോൽത്ത സാധനം
ഉം ഉം ഇണ്ട്, ണ്ട്.
അത് വാടക എട്ത്ത്ട്ണേല്ണ്ട്. പിന്നെ സാരി ഉടുക്ക്ണേല്ണ്ട്. സാരിട്ക്ക്ണേലാവുമ്പേ കൂടള്ളേരെക്കെ സാരി.
സാരി ഞങ്ങൾത് ഇതേ പോലെ വടെ നാത്തൂന്റെ മോള്ത്ണ്ടായ്നി ന്നട്ട് അന്ന് ഞങ്ങള് ഏല്ലാരും സാരിഎയ്നി
ആഹ്.
ഉട്തീനത് ഓള് സാരി ഉട്ത്താണ്ട് പറഞ്ഞാതിരി റേഡിയോ ഒക്കെതാക്കി പിട്ച്ചാണ്ട്.
ആഹ്, അതെ. പെ അയിന്റെ മുന്നേ ഓല് രണ്ടാളും ഒറ്റക്ക്ള്ള സേവ് ദ ഡേറ്റ്.
അതുണ്ട്.
കല്യാണം ഒറപ്പിച്ചാല്. ഇപ്പ ഇല്ലാത്ത ഒന്നുല്ല. എല്ലം ഉണ്ട് ഇപ്പോ.
പിന്നൊരു വേറെ തരം ചായൊക്കേണല്ലോ ഓൽക്കിപ്പം.
ആഹ് അതെ.
ഇന്നലെ ഫുഡൊക്കെ, നല്ലതുണ്ടായിനിട്ടോ. എന്തോ കാ ബീര്യാെ.
ആഹ് കാബിരിച്ചോറ്, ബിരിയാണി, മന്തി.
ആഹ്. അതേയ്നി. പിന്നെ ചിക്കൻ പൊരിച്ചെത്.
ആഹ്.
പിന്നെ മറ്റെ ഇത്ണ്ട് എന്താ ഉം മൈസൂർ പാക്ക്.
ആഹ് മൈസൂർ പാക്ക്. അതൊക്കെ പിന്നെ അപ്പ പ്പൺ ലൈവായിട്ട് ഇണ്ടാക്ക്ണ അത് ആ മൈസൂർപാക്കൊക്കെ നല്ല ടേസ്റ്റാണെ.
ആഹ്. ചൂടുണ്ടാവുമ്പഴേ.
ആഹ്. അതെ മൈസൂർ പാക്ക്, ജിലേബി, ജാഗിരി, അതെക്കെ ഇണ്ടാക്കൊല്ലോ.
ആഹ്. അതൊക്കെ ഇണ്ടാവും.
ഓഹ്. പലതരം ചായകള്. പിന്നെ ഐസ്ക്രീം കൊട് ണോല്ണ്ട്. കേക്ക് കെട്ക്ക്ണോല്ണ്ട്.
ആ അത്ണ്ട്.
ഏഹ്.
ചെലോൽത് മറ്റേ ചോളാപൊരി ഒക്കെ ഇണ്ടാവൽണ്ടല്ലൊ ഇങ്ങനെ.
ഓഹ് ഓഹ്. അതുണ്ടാവൽല്ലെ.
അത് ഇണ്ടാവൽണ്ട്.
ഓഹ് ഓഹ് പഞ്ഞി ഇണ്ടാവും. പിന്നെ ഉപ്പ്ല് ഇട്ടത് ഇണ്ടാവും.
ആഹ്. ഉപ്പിലിട്ടെ ഇണ്ടാവൽണ്ട്.
ഓഹ്. അഹ് ഒക്കെ ഇണ്ടാവൽണ്ട്. ഉപ്പിലിട്ടെന്നെറിയുമ്പം നമ്മള് ബേം ബീച്ചിലേക്കാണ് നമക്ക് ഓർമ്മ വെര.
ആഹ്
ബീച്ച്ലാണല്ലോ ഉപ്പിലിട്ടെ ഇണ്ടാവ. കോഴിക്കോട് ബീച്ചിലൊക്കെ ആഹ്. അതെ.
ആഹ് കോഴിക്കോട് ബീച്ച്ല്ണ്ട്.
ഓഹ് പോവൽണ്ടൊ. ആടെയൊക്കെ.
ഓഹ് പോവല്ണ്ട്.
ആഹ്. ഇപ്പൊക്കെ മാറിപ്പോയല്ലൊ. ആദ്യത്ത മാതിരി ഒന്നു അല്ലല്ലോ ഇപ്പൊ കൊറേ മാ റ്റങ്ങള് വെന്ന്ണല്ലൊ ആടേ.
ആ കൊറേ മാറ്റം വന്ന്ണ് ബീച്ച്ല്.
ഇപ്പ കുട്ട്യേക്ക് കളിക്കാള്ളതും എല്ലുണ്ടല്ലൊ ആടെ. ആദ്യ അതൊന്നു ഇല്ലേനി.
ഏഹ് ഇല്ല ഇല്ലല്ല
ഉം ഞാൻ ഇപ്പട്ത്ത് പോയപ്പോ ഇപ്പട്ത്തു പോയിനി.
ആഹ്
ഉം വന്നപ്പ ഇണ്ട്. പല പലേതും പിന്നെ രണ്ട് ഒട്ടകം ഇണ്ടല്ലൊ. രണ്ട് കുതരണ്ട്.
ആഹ് ഒട്ടകം ഇണ്ട്.
ഒട്ടകത്തിന് നൂറ്റിഅയിമ്പ് ഉർപ്യെ കേറാന്.
ആഹ് ആഹ്
പിന്നെ ഒരാള്ണ്ടായിനി. മറ്റെ മണലോണ്ട് എന്തോ ചിത്ര ഒക്കെ ഉണ്ടാക്കിച്ച്ണ്.
ആഹ് മണലോണ്ടൊ. ഞാൻ കണ്ടിട്ടില്ല ഇന്നാല്.
മത്സ്യകന്യകനെ ഇണ്ടാക്കി വെച്ചീന്നു
ഉം അത് ഞാൻ കണ്ടിട്ടില്ലന്നാ
ആഹ് ഞാന് അന്ന് പോയപ്പം കണ്ടാണ്. അയാള് ഇങ്ങനെ അയ് ഇണ്ടാ മണ്ണോണ്ട് നല്ല രസണ്ട് കാണാ
ആ ഇപ്പ കടകളൊക്കെ റോഡ്മക്ക് അങ്ങട്ട് ആക്കീണല്ലോ.
ആ കട അവ ഇങ്ങട്ട് ആക്കിയപ്പോ ആടെ എത്രോ സ് സപെയിസ് ഇണ്ട്. അപ്പൊ അയാള് ഇങ്ങട്ട് റൗണ്ടില് മത്സ്യകന്യകി ഇണ്ടാക്കീന്നു ആ വേറെ ഒരു ഒരു കുടു ക്കേല് വെള്ളം പാര്ണ മോഡല് ഒക്കെ മണലിൽ ഓൻ നോണ്ട് ഇണ്ടാക്കിയതാ. ഇന്നട്ട് ഒരു ഒരു പാട്ട വെച്ചീണാടെ ട്ടോ ഇന്നിട്ട് നമ്മള് അയില് പൈസ ഇടാൻ വേണ്ടിട്ട്.
ആഹ്
എല്ലാരും പൈസ ഇട്ട്ണ് അയില്. ഏ നല്ല കഴിവ് ഇണ്ട് അയാക്ക്ട്ടോ അയാള് കൊർച്ച് പ്രായൊക്കായ അങ്ങത്തൊര് പൊരൊന്നുല്ലാത്തൊരു മൻഷ്യനാണ്. പക്ഷെ അയാക്ക് നല്ല കഴിവ്ണ്ട്. അയാള് നല്ലതില് ഇണ്ടാക്കീണ്. ശെരിക്ക് ആഹ് നല്ല വൃത്തീല് മത്സ്യകന്യനെ ഇണ്ടാക്കിയത് നല്ല ഭംഗി ഇണ്ട് കാണാന്. എത്ര ആള് വീഡിയോ ഒക്കെ എട്ത്ത് ആഹ് ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ക്ക്ണ്ട് അയാളെ. ഓഹ് ഉം ഉം
ഞങ്ങളിതേ പോലെ ഒരീസം കുടുംബശ്രീന്ന് പോയിനി എല്ലാരും കൂടി കൂടിയാണ്ട്.
ആഹ്, ബീച്ചില്
ബീച്ച് പോയി മാട്ട്മ്മന്ന് അങ്ങനെ മറ്റേ ഇത് ല്ലേ നമ്മള്പ്പോ ഇണ്ടാക്കിയേണ്ടേ മറ്റേ എന്താ ഫ്രൂട്സ് ഒക്കെ കൊണ്ടയാണ്ട് നമ്മള് ഇണ്ടാക്കൽണ്ടല്ലോ എന്താപ്പൊ പറയ അയ് എത്താ കത്ത്പാട്ട് കത്ത്പാട്ട്.
ആഹ് കത്തുപാട്ട് ഉപ്പു മൊളകു ഒക്കെ ആക്കീട്ട്. മൊളക് പൊടി ഉപ്പും ഒക്കെട് എ ആ കത്തുപാട്ടിന്റെ പാട്ടും പാടീട്ട് അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അയിക്ക് ഒഴിക്കല്ലേ
ആഹ്
അത് കൊയച്ച് തിന്നല്
ആ അതന്നെ ഞങ്ങള് അഞ്ചാറ് പെണുങ്ങളിണ്ടായിനി ആ ആറാളറ്റെ പോയിനി ഞങ്ങള്
ആഹ് ആഹ്
ഇന്നിട്ടവിടുന്നിതേ പോലെ കത്ത്പാട്ടക്കെ നടത്തി പാട്ടൊക്കെ പാടി അഹ് രസാണ് ബെഡ്ഷീറ്റ് കൊണ്ടോയി വിരിച്ചാണ്ട്
അതെ അതൊരു ട്രെൻടെരുന്നല്ലോ
ആ ട്രെൻടെന് പക്ഷെ നമ്മളെന്താന്നോ ഞമ്മള് നമ്മള് വീട്ടുകാരൊപ്പം പോണയിലാറെ ഇതില് നമുക്ക് ഒന്നുകൂടിയൊരു സ്വാതന്ത്ര്യം തോന്നു നമു ഇത് ഇങ്ങനെ പൊറത്ത്ല്ലോരൊപ്പം പോവുമ്പൊ
അതെ ലേഡീസ് ട്രിപ്പ് നല്ല രസണ്ടായിന്
ആഹ് അതാണ് മറ്റേ നമ്മള് വീട്ടുകാരെപ്പം നമ്മളെ ഹസ്ബൻ ഹസ്ബന്റ് ഓലൊക്കെ ഒണ്ടാവുമ്പൊ നമു ഇതിങ്ങനെ ചാടി കളിച്ചാന്നാലും മുന്നേ നമ്മക്കൊരു മടിയല്ലേ
അതെ ലേ
ഇത് ഓലൊക്കെ ആവുമ്പ മ്മക്ക് ലേഡീസിനാവുമ്പൊ അമ്മക്കൊരു ഉഷാറാണ്
ആഹ് ഞങ്ങള് എന്നോ പോണം പോണന്നറീണ് ണ്ട് ഇപ്പം മഴയായത് കൊണ്ടാണേ ഞങ്ങളെ കുടുംബശ്രീന്ന് ഞങ്ങള് പോണന്ന് പറഞ്ഞിക്ക്ണ്ട് ബീച്ചിക്കെ
ആഹ് ആഹ്
ഇപ്പൊ മയായിട്ടിങ്ങനെ നിക്കാണ്
ഇവിടെൻ്റെ മൂത്തശ്ശിയിണ്ട് ഇമ്മയിണ്ട് ഒക്കെ കുടുംബശ്രീയില ഇമ്മ വരെ ഞങ്ങളിപ്പ ചാടി കളിച്ചതാന്ന്
ആഹ് ആയ്ശെരി
ആ ഹാ
പക്ഷേ നമ്മള് വീട്ടരോപ്പ പോമ്പം നമ്മൾടെ ഉമ്മാരെ നമ്മളൊന്നും അങ്ങനെ ചാടൂലാ ആണുങ്ങളുണ്ടാവുമ്പം ആണുങ്ങളുണ്ടാവുമ്പം
ആ അതെ ഭയങ്കര മടിയാവൂല്ലോ നമുക്ക്
മടി ഭയങ്കര മടിയായ്കാരം നമുക്ക്
മ്മ് അതൊക്കെ തന്നെ ആ യാത്രകളൊക്കെള്ളു സന്തോഷോള്ളൂപ്പൊ
ആ യാത്രകളൊക്കെ സന്തോഷത്തില്ലേ നമ്മുക്കൊന്ന് ഓർക്കാനും പറയാനൊക്കെ
അതെ എപ്പളെങ്കിലും ഒക്കെ ഒന്ന് നമ്മള് അങ്ങനെ പോയാലേ നമുക്ക് മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടുള്ളൂ പോരെലിങ്ങനെ ഇരിക്കുമ്പ നമ്മുക്കെന്തോ വെഷമവും പ്രയാസല്ലേ അങ്ങ് പോ പൊറത്തൊക്കെന്നെറങ്ങി ഒരു മനസ്സിനൊരു റിലാക്സാണല്ലോ അതേമാതിരി കുട്ടിക്കും അതേമാതിരി അമ്മള് ട്രിപ്പും കാര്യൊക്കെ കൊണ്ടോ ഓൽക്കൊരു സന്തോഷാണ്
ആ സന്തോഷാണ്
മ്മ് ഇപ്പ ആദ്യത്തെ പോലെയല്ലല്ലൊ ട്രിപ്പൊക്കെ പോഞ്ഞാൽ നടക്കൂല്ല കുട്ടിക്ക് യാത്രാനുഭവ കുറിപ്പൊക്കെ എയുതാനുണ്ടാവുവേ
ആഹ് അത് വാർത്ത ഇതില് ഡയറില് എന്തലക്കെ എഴുതനല്ലൊ മക്കക്ക്
ആ അതെ വേറെന്താ പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നുയില്ലല്ലോ
ഇല്ലല്ലല്ല
എന്നാ ശരിട്ടോ പ്രത്യേകിച്ചൊന്നുയില്ലല്ലോ ഞാനന്ന പിന്നെ വിളിക്കേ ഓക്കെ ശരി
ആഹ് ഓക്കെ ആയിക്കോട്ടെന്ന